ഹലോ ആഹ് എന്താ വർത്താനം
നല്ലർതാനം കൊറെേല്ലേ വിളിച്ചിട്ടില്ലേ
ആഹ് ഓരോ തിരക്കില് എന്താ പണി
ഒന്നുല്ല ഇവിടെങ്ങനെ കുത്തർന്നപ്പ
ചോറൊക്കെ തിന്നോ
ഓഹ് ചോർന്ന്
എന്താ കറിയൊക്കെ ആ
ഇന്ന് മന്തിയനി
ഏഹ് ഇണ്ടാക്ക്യോ
ആഹ്ത് കുട്ട്യേക്ക് സ്കൂൾക്ക് പോവാനേ ചാക്കേരി മന്തി ണ്ടാക്ക്യ ചാക്കേരിട്ടാണ്ട് ഓൽ ആഹ് ഓൽക്ക് ചോറാണം അപ്പ പിന്നെ അഹ് അങ്ങനേണ്ട് ഇണ്ടാക്കി
ക്കുമ്പ ഇഷ്ടായോൽ
ഉംഹ് ഓൽക്കല്ല ഇഷ്ടാണ്. കുട്ട്യേളൊക്കെ പോയോ?
അല്ല കല്യാണം കഴിഞ്ട്ട്ല്ലല്ലോ
ആഹ്
ഉംഹ് പിന്നെ എം മഴെ ക്കണ്ടവ്ടെ അതോ വെയിലോ
ച്ച്ണ്ട് മഴണ്ടായിനി
ഏഹ്
പിന്നേ
ഇവടിപ്പൊ നല്ല വെയ് വെയിലാണ്
ഉം ഉം ഇന്ന് പോയില്ല്യോ
ഇല്ല ഇന്നില്ല ഇന്നിപ്പോ പരീക്ഷ ഇഞ്പ്പോ അയിന്പോയാമതി
ആഹ് എന്താ പരീക്ഷ ഇറങ്ങണ
ഇതാ വര്ണമാസം
ഉഏ
ഡേറ്റ് കിട്ടിട്ടില്ല
അതൊരു അങ്ങട് കഴിഞ്ഞിട്ടണല്ലേ
ആഹ അതന്നെ ഹും
ഉഉഹും
മം പരീക്ഷങ് കഴിഞ്ഞിട്ടണം. ഉം പിന്നെ പറയ- ആഹ പഠിക്കാനെന്നെ വയ്യ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് കയറണം.
ആഹ്
മം ഞാന് ഡയാലിസി- ഷെസ
അഏ അയ്ശേരി ഫ്ച്
ഇപ്പൊത് ലാസ്റ്റത്തെ കൊല്ല.
ഇപ്പൊന്ന് പഠിച്ചോലാ
അല്ലല്ല ഞാന് ഇപ്പൊ ഞാാനിന്റെ പെരേൽ ഇപ്പൊ ഞങ്ങക്ക് ലീവാണ്. ഇയ് പരീക്ഷ ഒക്കെ ആയോണ്ട് അത് പഠിക്കാനുള്ള ലീവാണ്
അഏ അതു ശരി
ആഹ്
പിന്നേ -ഫ്രണ്ട്‌സ് ഫ്രൻസോളക്കെ ഇപ്പൊ പോവല്ലേ
ആഹ് അങ്ങനെ എപ്പഴൊന്നും പോല ഉ
ഇപ്പ എല്ലാരും വേറെയിക്കാരല്ലേ
എങ്ങനെ
പലോരേ പല നമ്മളൊക്കെണ്ട് പഠിപ്പാണ് കഴിഞ്ഞാ പിന്നെ പലോലും പല ദിക്കുവായില്ലേ
വൈ വൈക്കൂടെ പോകും പോവൂല പിന്നെല്ലാരും അവിടെ
ചോർന്നോ
ആ ചോറൊക്കെ തിന്നും എല്ലാരും എ വിടെ
ഇവിടെ കുട്ടികള് പോയിന് സ്കൂള് പോയിന്
ഉ നിങ്ങള ഒറ്റക്കള്ളോ
ഉം ഉമ്മയിണ്ട്
ആ ആ ഇഞ് വെയ്നേരത്തെക്ക്‌ എന്താ സ്പെ ചോറക്ക് മീൻകറി മീൻ പൊരിച്ചതും
വൈകുന്നേരം നീ എന്തെങ്കിലും ഒന്ന ഉണ്ടാക്കണ ഓല് സ്കൂളട്ട് വരുമ്പോത്തെങ്കിലും ഒന്ന് മാണം
ആ എന്നും കടിയൊക്കെ ഇണ്ടാക്കി ക്ക
എന്നും ഉണ്ടാക്ക ഇപ്പ ഓനപ്പ ചെറുതിനപ്പ ചേർത്തിട്ടോള്ളൂ അപ്പൊ ഓം വരുമ്പോഴത്തെ ഉണ്ടാക്കിയ ഉം വരുമ്പേ എ എന്തെങ്കിലും ഉണ്ടാക്കിയോ ഇഷ്ടാ
പക്കേ ആ ഇപ്പൊ കെഎസ് ആർ ടി സയിലൊക്കെ ഫ്രീ ആണ് ആണല്ലോല്ലേ
ഉം
ഉം അവിടക്കെ ഫ്രീ തന്നെല്ലേ അതന്നെ ടൂർ പോക്ക എവിടക്കലും ആ ഉം അതൊണ്ട ബ ഉപകാരമായി എന്നും ജോലി പോകുന്ന ആൾക്കാർക്കും
അതന്നെ അവൽക്കൊരുപകാരമായി പക്ഷെ തിരക്ക കാരം ഇപ്പോളൊക്കെട്ടോ കൊറച്ച് കഴിഞ്ഞ മണിക്കത്തെരക്ക
പക്ഷെ ഇപ്പൊ പ്രൈവറ്റ് ബസ്സില് രൂപെണ്ണങ്ങളൊന്നും കാണ
അല്ലെ ഓല ഇ എന്താ എന്താക്കണംന്ന ക്കെ പറഞ്ഞ കേട്ടി
ഏ എന്താ ശരിയാണ് ഒരിക്കും നഷ്ടല്ലേ
ആഹ അതന്നെ പെണ്ണുുകളൊക്കെ എസ് ആർ ടി സി നോക്കിിക്കേക്ക
എന്താ വച്ചാല് ഇ പെണ്ണുങ്ങ ഇപ്പ ഇങ്ങനെ കൊറ പണിക്ക് ഓണംവരാണല്ലോ രാവിലും വൈകുന്നേരംൊക്കെ ബസില് കുറ പെണ്ണുങ്ങൾ കൾക്കാാര് കൂടുതൽ ആണുങ്ങൾക്കായിട്ടിൽ ഉണ്ടാകുക അ പെണ്ുങ്ങളൊക്കെ കെ എസ് ആർ ടി സി കയറിയാല് ബൈ മൂന്നോ ആണുങ്ങൾ ഉണ്ടാാവവാ ലാസ്റ്റ് ഇരിക്കുന്നു
ഞാ പറ അയിലൊക്കത്തിീക്കി തര
ഉം അയിന കെ എസ് ആർ ടിസിിയില് നല്ല തിരക്കാ ഉ എന്നാല അത്രയും ലാഭിക്കാലോ ഉ
ഇനിയിപ്പോ അങ്ങനെ എന്തൊക്കെയ ആക അവിടെ ഒരു എത്തന്ന അറിയില്ല
അതന്നെ എത്ര കാലം ഇതിപ്പ ഇണ്ട
ഉം ഞങ്ങളവിടു ന്ന പിന്നെ അങ്ങനെ കെ എസ് ആർ ടി സി എപ്പഴെങ്കിലും ഒക്കെ ഉള്ളു ഇലാണ്ടൊന്നുമല്ല അഞങ്ങളെ െ മെയനങ്കാടിന്ന് ഓരോ ഇങ്ങനെ നിലമ്പൂര് അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തും കോഴിക്കോട് ഏ ഞങ്ങള ഇവിടെ സാധാരണ പ്ര വ്യത്യാവസം തന്നെ
മിനി ബസ് വളേക്കാര അല്ലേ
ആഹ ആ അതേ ഉള്ളു
ഉം കുട്ടിയക്ക സ്കൂളൊക്കെ എടുത്ത് തന്നെ അതോ ദൂരത്തേക്ക് ബസ് കറ വണോ
ആ് ഒരാളുണ്ട് മറ്റേ വാട്ടർ ഷോ വര പപ്പല് പോകും എത്തന്നെയാണ് ഇപ്പ എല്ലാരും നടക്കണല ല്ലല്ലോ. വണ്ടിയല്ലേ. ഓന് ഓട്ടർഷരും. മറ്റോക്ക് സ്കൂൾ ബസ് വരും.
ഏ! !
ഓക്കു കൊറച്ചു വട്ടാണ്.
ആഹ് ര വേരെ വേറെ സ്കൂള്ലാ?
ആഹ് ഓരാള് ഏൽ കെ ജി ലാ വെറ്തെ
ആ ചേർത്തില്ല
ഉം മറ്റോള് ഒമ്പേലും.
ആ ഇന്റെ ഇക്കാക്കാന്റെ കുട്ടീനെ ഇപ്പ ഇതാ ഈ കൊല്ലം ചേർത്തിട്ടുള്ളൂ
മടിയുണ്ടോ പോകാൻ
മടി ആദ്യം അവള് വാൽവാടിക്ക് വിടുന്ന സമയത്ത് ഓള് പോകൂലാ ഒരീസം പോയി പിന്നെ പോകൂല്ലാ ഭയങ്കര മടിയ കരച്ചിലും ആണേ അപ്പൊ ഞങ്ങളും വിചാരിച് ഇനി സ്കൂൾ പോകൂലെ ഇക്കാര്യം ഒക്കെ റെ - വല്യ കൊഴപ്പൊന്നൂല്ല്യ
ഇവ്ടേം അങ്ങനെന്നെ ഇപ്പൊ ഒരീസം ഓന് ഇഷ്ടത്തിന് പോയതാ അംഗനവാടിക്ക് നിന്നാണ്ട് ഇങ്ങോട്ട് തന്നെ പോന്ന് പിറ്റേന്നും പോയി ട്ടോ പിന്നെ പരിപാടി ഒക്കെ ആ ഭാഗത്ത് തന്നെ പോയില്ല. ഓന് ആവൂല്ല പിന്നെ.
ഇവള് അംഗനവാടിയിൽ പോകാൻ ഭയങ്കര മടിയാരുന്നു എന്നിട്ട് ഞങ്ങളൊക്കെ വിചാരിച്ചു സ്കൂൾ ചേർത്ത് മുന്നെ കരഞ്ഞു ഇതാക്കുന്നു, പിന്നെ ഫസ്റ്റത്തെ ദിവസം ഞങ്ങളെല്ലാരും പോയീനു. അന്നവിടെ കുട്ടികൾ അങ്ങനെ കു ചേരന്ന് എല്ലാരും പരിചയപ്പെടുത്തി പിന്നെ കൊറച്ച് കളിക്കണ സാനത്ത് കൂടൊക്കെ കളിപ്പിച്ചു. ഓക്കു അങ്ങനെ ഇഷ്ടായി. പിന്നെ ഉം ആഹ് പിന്നെ ഇപ്പൊ പോവലുണ്ട്. ഒന്നും അങ്ങനെ കരയൽ ഒന്നുമില്ല.
ആഹ് ഇവനും ഇങ്ങനൊരു ഗതികേട് സങ്കടം. പോവുമ്പോ നമ്മള് അത്. അങ്ങനെ അങ്ങട് നോളോെച്ചൂല കേട്ടോ അങ്ങനെ ഒരു കണീരും. അങ്ങനെ വരന്നൊക്കെ പറയും അവിടെ എത്തിയാല് അല്ലാത്ത പ്രശ്നമെന്നുമല്ല. ഇല്ല ഉച്ച കഴിഞ്ഞു അങ്ങനെ. ചേലക്കടും
പിന്നെ പോയി പോയി ഉം ശീലവും
അതന്നെ
ഉം
ഉം കുളി കഴിഞ്ഞോ?
ആഹ് കുളിയൊക്കെ കഴിഞ്ഞു. ഇങ്ങളോ?
ആഹ്
ഉം ഇനി എന്താങ്ങനെ വെറുതെ എന്താ ഞാ ചോറും തിന്നു എന്ത ഇഞ്ഞി പണി വെറു
ഉം ഇന്നിപ്പ ഓല് വരാനാവുമ്പോളെ നാല് മണിയാവും.
ആഹ് നാലുമണി ഇല്ലേ?
ഉം അപ്പോത്തിന് പിന്നെ എന്തെങ്കിലും ഒന്ന് ഇണ്ടാക്കണം.
ഞാഹ്
പിന്നെ പി
പിന്നെ ആഹ് അതന്നെ പിന്നെ അയ്ല് നോക്കി കളിച്ച് നേരം പോണ അറിയില്ല.
ആഹ് അതെന്നെ.
ഉം
നേരം വേം പൊയ്ക്കോളും.
ഏഹ് തന്നെ
പിന്നെ ജ് കട് ഒർങ്ങേണ്ടോ പകല്?
ഇല്ല ഞാനും അങ്ങനെ ഒർ ങ്ങൊന്നുംല്ല. എടക്ക് വല്ലപ്പോഴും ഉച്ചക്കൊക്കെ ഒർങ്ങും. അല്ലാ ഇൻക്കങ്ങനെ ഉച്ചക്ക് ഒർങ്ങണ ഇഷ്ട്ട
ഏഹ്. ഞാനും അങ്ങന കട്ന്നാലാണ്ട് കൊറെ നേരം ഒർങ്ങും.. ഒർ ങ്ങാതക്കലാ.
ഞാന് ഒറങ്ങിയ പിന്നെ ഞാന് ഞാന് ഉച്ചക്ക് ഒർങ്ങിയാ പിന്നെ ഞാ വൈന്നാരം ആറുമണി അക്കെ ആവും എണീക്കാന്. ശ്ശെൻക്ക് ഉച്ചക്ക് ഒർങ്ങണതൊ രിഷ് അല്ല ഞാ ഒർങ്ങൂല.
ആഹ് അഅ് ശരി. ഞാന് അങ്ങനെന്നെ നിപ്പൊ ഇഞ്ഞ് ഇബല് വ വരാനായ അവ്ട്ത്തെ പിന്നെ ഇഞ്ഞ്പ്പോ എത്തെങ്കിലും ഒന്നുംണ്ടാണം. ഉം അപ്പോന് എന്തേ ചായക്കടി ഇണ്ടാക്കട്ട്ണം വിചാര്ച്ച ച്ചണ്ട്.
ഏഹ്.
വര്മ്പോരിഷ്ടേക്കാരെ ചായെന്റടി.
അതെന്നെ കടിക്കെ കാണ്മ്പൊ
ഉം. പിന്നെ ഉമ്മഇല്ല അവിടെ
ഇല്ല ഇമ്മിന്റെ ഇപ്പപ്പാക്ക് വയ്യായിട്ട് ഇമ്മച്ചി ഇപ്പപ്പാന്റെ കൂടെ അവിടെ ആശുപത്രിയിലാണ്
ആഹ എന്ത
ഇപ്പപ്പ ഒന്ന് വിണതാണ് അപ്പ ഇങ്ങനെ വാരിയെല്ലിന് ചെറിയൊരു ഇത് പൊട്ടലുണ്ട് ഒരു സ്ക്രാച്ച് പോലെ അപ്പ ഉം ഇപ്പൊ എന്നപ്പോ വാർഡ്ക്കൊക്കെ മാറ്റിക്കണ വല്ല്യ കൊഴപ്പല്ല ഇതൊക്കെ വരക്കാരമ്മച്ചി ചിലപ്പോ
ആഹ പ്രായയിനേക്കൂല
പ്രായ ആയിട്ടില്ലേ അത് പെട്ടെന്ന് ഇങ്ങനെ വാർപ്പിന്റെ മുകളിൽ എന്തോ സാധനം ഇതാക്കാൻ പോയപ്പം അങ്ങനെ എന്തോ വൈ
ഏ അത്ശരി
ഉം വണ്ടിക്കെഓട്ടിക്കണ ആളാ പ്രായം ഒന്നും ആയിട്ടില്ല ഉം ഉം
അപ്പൊ എന്നോ എന്നെയായത്
ഇത് ഇ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഒരു വൈകുന്നേരം രാത്രിയാകണ സമയത്ത് എന്നിട്ട് ആ ഇപ്പംന്നല്ലെ പോയ ഇമ്മച്ചിയും ഉപ്പിച്ചിയും കാണാ കാണാൻ പോയി ഉമ്മിച്ചി അവിടെ നിന്നു
അയ് ശരി അവിടെ കേട്ടെ ഏത് ഹോസ്പിറ്റലാ
അത് എന്താ പെരിന്തൽമണ്ണ എം ഇ എസ് വളാഞ്ചേരി അരുവത്ത് ആ അങ്ങനെ അവിടെ ആ അവിടെ
ഉം
എനിക്ക് കറക്റ്റ് ഇങ്ങനെ അറിയില്ല ഞാനും പോയി ട്ടില്ല
ആഹ് ശെരി അവിടെ ഇപ്പൊ അവിടെ ആരാ വീട്ടില്
ഇവിടപ്പൊ ഞാനും ഉപ്പച്ചീണ്ട്
ആഹ്
ഉം
ഓ താത്ത വരലില്ലേ
താത്ത ഇണ്ടായിന്നു. ഓള് ഞായറാഴ്ച രാത്രിയ പോയത്. പിന്നെ കുട്ടിക്ക്‌ ഇപ്പൊ സ്കൂളൊക്കെ ഉള്ളോണ്ട്
ആഹ് ഇങ്ങളവിടുന്ന് വൗ വണ്ടി വരൂലേക്കുംല്ലേ
ഔ ഇവിടുന്ന് കുറച്ച് ദൂരത്ക്ക ട്ടോ ഇവിടക്ക് എന്തായാലും പറ്റ ഓള അവിടുന്ന് തന്നെ പോവാൻ പറ്റുള്ളൂ സ്കൂൾക്ക്
ഓക്കെത്ര കുട്ടിള ഉം ആഹ്